കേൾക്ക്ണ്ടോ?
ആഹ് കേൾ
കേൾക്ക് ആഹ് എന്താ വർത്താനം.
ഉം നല്ല വർത്താൻ
ഞാൻ പറയ്ണ കേൾക്കില്ല?
ആഹ് കേൾക്ക്ണ്ട് ഫു ട് ഇപ്പാണ് ഞങ്ങളിന്ന് കോളേജ്ന്ന് ഞങ്ങള ക്ലാസ് ത്തെ എല്ലാ കുട്യാളും കൂടി നെല്ലിത്തടായി പോയീന്.
എങ്ങനെ എല്ലാരും കൂടി പോയേ?
ഞങ്ങള് ഞങ്ങക്ക്ന്ന് ഉച്ചക്ക് കയിഞ്ഞേണ്. അപ്പം അപ് പ്പൊ ആ നേരത്തൊക്കെ നല്ല മയേനിയല്ലോ അപ്പൊ ഇമ്മെ പ്പ് എന്ന നമ്മക്ക് നെല്ലിത്തടായി പോവല്ലേർന്നോ അ പ്പം ഒറ്റടിക്കാണ്ട് പോയതാ ബസ്സ്ല് കേറി എല്ലാരും ബസ്സ് കേറി പോയി.
ആഹ് ആഹ് അങ്ങനെ പോയിലേ അപ്പ അവ്ട്ന്ന് എന്താ കാട്ട്യേ? ആഹ് അവിട്ന്ന് മല കേറ് എല്ലാരുംകൂടി ഒപ്പം കേറെ?
ആഹ് ഞങ്ങളെല്ലാരും ഒപ്പം ഈ ഞമ്മള് പള്ളിന്റയ്ലെ ഞമ്മളാദ്യം പോയില്ലേയ്നോ.
അയ്ലെപോയെ?
അവ്ടെ ബസ്സെറങ്ങി അയ്ലെപോയി.
ആഹ് ആഹ്
ഇന്നിട്ട് അവിടെത്തിയപ്പോ നല്ല രസം നല്ല കോടയെറങ്ങലും ചെറിയ ചാറ്റൽമയേം പച്ച പുല്ലും നാ കോ കോട്ടൊന്നും ആരുംട്ത്തീലാ കൊടീലാ ഒന്നുംല്ലൈനി ആരെടുത്തും കാരണന്താ ന്തായതാണല്ലോ
ആഹ് ആഹ് ന്നാ നമ്മക്കും പോണൊരു ദിവസം
കോടങ്ങനെ എറങ്ങ മയത്ത്
വൈകുന്നേരാരിക്കൂല്ലേ പോയേ
ആഹ് വൈകുന്നേരാവാനായേക്ക്ണ് എല്ലാ കുട്ടികളുംണ്ടായിനി
ആഹ് ആഹ് പിന്നെ ഞങ്ങളെ കോളേജിലൊരു പരിപാടിണ്ടായിനി ഞങ്ങളെ ക്ലാസ്ല് പഠിക്ക്ണേ ഒരു കു ട്ടി നാഷ്ണൽ പ്ലെയറായി ഈ ഫുട്ബോളില്
ആഹ് ആഹ് അയാ റിച്ച് കുട്ടിയാ
ആഹ് ആഹ് ഞാൻ പറഞ്ഞീല്ലേനോ
ആഹ് ആഹ് ആഹ്
ആ ഇന്ത്യക്ക് വാണ്ടി കളിച്ച് ഗോ ഗോളുംഅടിച്ച്
ഏഹ്
അപ്പൊ അയ്നെ സ്വീകരിക്കണ പരിപാടിണ്ടായിനി
ആഹ് ആഹ്
അത് ഞങ്ങള വിടി ഹാള്നേനി പിന്നെ ഞങ്ങളൊരു സർപ്രൈസായിട്ട് കേക് ക്ക് അങ്ങൻത്തൊക്കെ കൊടുത്തു
ആഹ് അൽ ഞങ്ങളാടെ നെലിത്തടായി പോയപ്പളേ
ആഹ്
അവ്ടെരാളെക്കണ്ട്
ആരെയാ കണ്ട്
ആരെയൊക്കെ അന്റെ വീടിന്റെ അപ്പർത്തിള്ളെ
മോളോ
അയിന്റെ വലുത്
സാൻ ആണോ ആഹ് ആഹ് ആഹ് ആഹ് മന്സ്സിലായി
ആഹ്
ഓ വെൽ ഏറ്റവും വലുതാ അതോ
ഏ അല്ല രണ്ടാമെത്തെഹ്
ആഹ്
അന്റേക്ക്ഞാ വീഡിയോ വിട്ട്ണ് ഞാമെല്ലെ വീഡിയോ എടുത്ത്ണ്
ആ ആ അന്നെ കണ്ടോ
ഇന്നെ ആദ്യണ്ടല്ലോ
ആഹ്
ട്ടന്ന് ഓൻക്ക്ന്നെ കണ്ടപ്പോ മനസ്സിലായിന്ന്ട്ടോ പക്ഷെ ഇങ്ങനെയള്ളാ ഓ മറ്റെതും ഉണ്ടല്ലോകൂടെ അപ്പൊ ഓൻ ഇതാ ഒനാകെപേട്ച്ച്ണ് ആദ്യം
ആഹ്
പിന്നെ മെല്ലങ്ങനെ നോക്കീലേട്ടോ പിന്നെ ഞാനവന്റെ അടുത്തെത്തീ അയില്പിന്നെ ഓന് ആ കണ്ണ്ങ്ങനെആക്കി അയില് ഞാൻ ആ ഞ് ഞാംപിന്നെ അങ്ങനെപോയി ന്ന്ട്ടോൻക്കാകെ തോന്നെട്ടോൻ മൂലേക്ക്ങ്ങനെ പോയി
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ആര്ക്കെ മു മുന്നെ ഓല് വേറെ ക്ലാസാല്ലേ
ആഹ് മുന്നേ വേറെ ക്ലാസ് പിന്നെ ഞമ്മളെ മറ്റേ കസീനില്ലെ ഇവ്ടെ ഞങ്ങളെ കോളേജില് കിട്ടിയറ്ഞ്ഞീനി
ആഹ് ആണ് ആഹ്
ഇപ്പം എക്കണോമിക്സിലെ നെകിട്ടീന് പറഞ്ഞ് അപ്പൊ ഇന്നോള് ഞങ്ങള് എക്കണോമിക്സ്ക്ക് മാറ്ക പറഞ്ഞന്ന് വന്നീനി
ആഹ്
ഉം ഓക്ക് ഇംഗ്ലീഷ് എഴുതാൻ പേടി
ഏഹ്
ഇംഗ്ലീഷില് എഴുതാൻ ഞങ്ങളിതിപ്പോ ഇംഗ്ലീഷില് ഫുള്ള് എഴുതണല്ലോ ഇപ്പ എക്കണോമിക്സ് ആയ കൊറച്ച് മാക്സും ഉണ്ടാവുല്ലോ അയില്
ആഹ്
അപ്പാ എന്നാ ഓളിനി അയക്കാവാറന്
ആഹ്
കൊളായി കായിണ്
എക്കണോമിക്സിലപ്പ മലയാളം എഴ്തണ്ടാ മലയാളം എഴ്താ
ഏ അല്ല അയ്ല് പകുതി കണക്കായി വരുവല്ലോ ഞങ്ങൾതാണ് ഫുള്ള് ഇംഗ്ലീഷിൽ ഇങ്ങനെ വെരത്തി എഴുതണല്ലോ ഫുള്ള് എസ് എം ഒക്കെ
ആഹ് ആഹ് അങ്ങനല്ലെ മറ്റേ പോയന്റ്സ് മാത്രെഴ്തിയ
ആഹ് മറ്റേ പോയിന്റ് മാത്രെഴുതിയാ മതിയല്ലോ ഇംഗ്ലീഷില്
ആഹ്
ഞങ്ങള്താണെങ്കി നീട്ടി വലിച്ച് വരത്തി കുത്രർന്ന് ആകെ ഇതാക്കാണ്ടെ അപ്പോക്കങ്ങനെ കയൂല പേടിയാണ് പറഞ്ഞ്
ഓൾക്ക് കിട്ടീല്ലേ
ആ ഓൾക്ക് കി ട്ടിന
ആഹ് ആഹ് പിന്നെജ് നേരത്തെ പറഞ്ഞില്ലേ ഓൻ്റെ കോളേജ് കൊടുത്തത് മാറി ഓന് ഒഴിവാക്കിപ്പോന് ഏതും കിട്ടീല്ല നേരത്തെ പറഞ്ഞാൾക്കേ
ആഹ്
കോളേജേ
ആഹ്
കൊടുത്തത് പിന്നാടെ പോയി ചേരണേ ചേരൻ ഇല്ലേന് ചേരണല്ലോ കിട്ടിയാല് ടെമ്പററി ആയിട്ട് അവ് ചേർന്നീയില്ല അതുകൊണ്ട്പ്പോ ഏത് കോളേജുല്ല കോളേജേ പോയി
ആഹ് ഇന്നിപ്പം എന്താ നോക്കണേ
അങ്ങനെ കൊ കൊളത്ത്ന്ന് നമ്മള് കൊളത്ത്ക്ക് പോയപ്പോ ആരോ പറഞ്ഞില്ലേനി ഓളിപ്പോ എന്തായേ അങ്ങനെ
ഇന്റെ ഫ്രണ്ടിന്റെ കസിനല്ലേ
ആഹ് ആഹ്
ഓക്ക് കോഴിയോട് കിട്ടീനോന്ന്റിയിലെന്നി അയ്നോള് ച്ച് ഓക്ക് കിട്ടീലേ അലോട്ട്മെന്റില് കിട്ടീട്ടില്ലേ ഇവൻക്ക് കിട്ടീലേ
ആഹ്
ഇതും കിട്ടീട്ടും ചേരാതെ നിന്നിട്ടല്ലേ
ആ കിട്ടീട്ട് ചേരാതെതറിയൂലേനി അങ്ങനെ പോയി
ആ ഇതിവക്ക് കിട്ടിയിട്ടന്നല്ല അപ്പൊനി സപ്ലിമെന്ററിക്കെണ്ടല്ലോ
ആഹ്
ആ പിന്നോള് മാനേജ്മെന്റ് ഒക്കെ കോട്ട കൊടുത്ത്ണ് പിന്നെന്താ അറിയില്ല
ആഹ് അങ്ങനെല്ലേ
ഉം
പിന്നെന്താ
പിന്നെ പിന്നെ ഇപ്പം
എക്സസൈസക്കെ ചെയ്യാൻ തൊടങ്ങണ്ടേമ്മക്ക്
ആഹ് ഇപ്പം മഴയായിട്ട് നീശാൻ തന്നെ തോന്നലില്ല
മയ ആയ്മ്പളല്ലേ ചെയ്യണ്ടി വെള്ളം കുടിക്കാണ്ടി കയ്യൂലല്ലേ മഴത്ത്
വള്ളല്ലേ
ആഹ്
ഉംഉം
ഒരു ലിറ്ററന്നെ കയ്യൂലല്ലേ
ഉംഉം ഞങ്ങക്ക് തിങ്കളും ചൊവ്വയും ബുധനും ചെലപ്പോണ്ടാകൂല
ആഹ ആഹ ആഹ
ഇങ്ങൊക്കുണ്ടോ
ഇല്ല അത് അറിയില്ലട്ടോ
ഞങ്ങക്ക് വല്വേഷൻ കഴിഞ്ഞതിൽ ഇങ്ങളെ വാല്യുവേഷൻ അല്ലേ കഴിന്നെ
അന്നും വല്ലേ ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ഒരു ടീച്ചർണ്ട് ക്ലാസ് എടുക്കും ഒ സെറ്റ് ലീവ് കിട്ടിയിട്ടുള്ളൂ
അന്ന് ഞങ്ങൾക്ക് രണ്ടു ദിവസം കിട്ടീന് ഇപ്പം ഞങ്ങളെ വാല്യൂ ന് പോവയാണ് തിങ്കൾ ചൊവ്വം ബുധനും
ആ ആ
ഉം
അയിനി അങ്ങ കൊയ്വുണ്ടായാ മതിയേന് കഴന തന്നെ ക്ക് കിട്ടിയില്ല
ആ അങ്ങക്ക ഇണ്ടോ അറിയല്ലേ ഞങ്ങൾക്ക് ആ ഇങ്ങളെ സെറമാരും ഞ ആ ഏതായാലും അറിയില്ല
ഞാൻ പറയണ സൗണ്ട് കുറവുണ്ടോ
ഇല്ല
ആ പിന്നല്ലേനാ അന്നലെ ഒരു സിനിമ കണ്ടീന് നല്ല രസണ്ട് പണ്ടത്തെ സുരേഷ് ഗോപിന്റെ മൂവിയാ
ഏ അതല്ല നമ്മള് കെഎസ്ആർ ടി സിന്റെ എന്തായി
അടക്ക് ജിത്തു ജോസഫ് ഇല്ലേ മറ്റേ ദൃശ്യൊക്കെ ഉം സംവിധാനം ചെയ്ത
ആരാ
ദൃശ്യം മൂവി
ആ മൂവി
അയിന്റെ സംവിധായകനില്ലേ
ആഹ അത് അറിയില്ല സംവിധായേകനൊന്നും അറിയില്ല
ആഹ് അയാളെ ഫസ്റ്റ് മൂവിയ ഡിക്റ്ററ്റീവ് പറഞ്ഞത് കണ്ടപോക്കണ്ടത് നല്ല ര ഒരു കുറ്റ അന്വേഷിക്കണ
ആ ദൃശ്യം ത്രീ കണ്ടോ അത അറേന്ന് നന്നല്ലേ ഞാൻ കയറ്റിയ
ആ അത് കണ്ട് അതിൽ കൊറെ പരസ്യങ്ങളൊക്കെ ആയോണ്ട് അത്ര വല്യ കഥയൊന്നും ഇല്ലല്ലോ അയില്
ആഹ അയിനാട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ട് പിന്നെ ഞമ്മെ കെ എസ് ആർ ടി സി എന്തായി മറ്റന്നാളെ നാളെ മറ്റന്നാളൊക്കെ ഞമ്മള് പറഞ്ഞ ഡേറ്റ്
അയിന് ഏതായാലും സ മറ്റലും ഉണ്ടില്ലല്ലോ സം ഉ സംസാരിക്കില്ലല്ലോ
അപ്പൊ എന്താ ചെയ്യാ
ഓൽക്ക്ന്നാ പോന്റ അല്ലേ നമ്മക്ക്ന്നാ ചെറിയ ഏതേലും സ്ഥലത്തക്ക് പോവാ നാളെയ മറ്റന്നാളും
ഏ
നാളെയും മറ്റന്നാളും ആയിട്ട് വേറെ ഏതേലും സ്ഥലത്തേക്ക് പോവുന്നോ ചെറി
ഏത് വേറെ സ്ഥലം
എങ്ങട് പോണോ ഉം എന്തനിപ്പോ പേര്
ഗവി യോ
അതാ ചെറിയ സ്ഥലം
ആല്ല പിന്ന വേറെ അതെല്ലാ ഓല് മിണ്ടാ നമ്മള് രണ്ടാളോ
വാണോ ഞമ്മക്ക് വണ്ടി എങ്ങനെലും കിട്ടോ നോക്ക
വണ്ടി ആരത് ആ വണ്ടി ഇപ്പം അയാളെ ഉടമസ്ഥന്റെ മകന്റെ കയ്യിലാണ്
ന്ന്ട്ടോ ഇബടുത്തെ ആഹ് ആ ഞാൻ മറ്റേതച്ച മറ്റേത് കേടന്ന് കെടക്കല്ലേ
ആഹ് മറ്റതാണേ കേടും വന്ന് കെടക്ക
അത് ഞമുക്ക് തരിയാണെ ഞമ്മള് നന്നാക്കിനിം
ഒക്കെ നന്നാക്കാത്തത് ആർ സി പേപ്പറ് തെറ്റീണെ
ആർ സി പേപ്പറ് ആഹ് ആഹ്
ആഹ് അങ്ങനത്തെത്തോ ഒരു പേപ്പറ്ണ്ടല്ലോ അത് തെറ്റി കെടക്കാണ് അപ്പൊ അത് നന്നാക്കാൻ കൊടുത്താണ് അപ്പൊ അത് നന്നാക്കി വന്നിട്ട് ട്ട് വേണം ഇതിന്റെ മുന്നത്തെ എന്തോ വളഞ്ഞു പോയിണ് അപ്പത് റെഡി മുന്ന് ബോഡി ഫുള്ളയി ച്ച് റെഡിയാക്കി വരണല്ലോ കാരണം അയ്ന്റെ പ്പച്ചിനോട് ഞാൻ ചോയിപ്പിച്ചിനി
ആഹ് ന്നാ ഓക്കേട്ടോന്നാ
ആഹ് ന്നായിക്കോട്ടെ ആഹ് ഞാൻ കട്ടാക്ക കട്ടാക്ക